ഹലോ ആഹ കേൾക്കാൻ പറ്റണ്ടോ
ആഹ കേൾക്കാൻ പറ്റിണ്ട്
ഓക്കെ ആ നല്ല വിശേഷം അങ്ങനെ പോണ എന്തെങ്ങളെ വിശേഷോ ഇല്ലയ കിടന്നില്ല
ഇവിടെ റാഹത്തന്നെ കുട്ടികളക്കൊ കെിടത്തി ചെറിയ ആള് ഉറങ്ങി ഉ പിന്നെ അയിന്റെ ത അയിറെ നേരെ മുകളിലുള്ള ആള് ഉറങ്ങിയിട്ടില്ല മൂത്ത രണ്ടാൾക്കാര് ഉറങ്ങി അങ്ങനെൊക്കെ ആയിട്ട്
ആഹ് ഇവിടെ ചെറിയ ആളെ ആട്ടി കൊണ്ടിരിക്കയ ഇവിടെ തൊട്ടിലി ലി ഇട്ടാണ്ടേ
ഉം ഞാനും അതന്നെ പണി
ക്കാണ് ഇങ്ങനെ ആഹ് ആഹ് മൂന്നാള് ഉ വല്യ ആള് ഉറങ്ങിണ് വല്യ മോള്
എത്രയാലാ പഠിക്കണേ
അഞ്ചാം ക്ലാസ്സിലാ വല്യ മോള്
ഏഹ ഇന്റെ മൂത്ത മോള് നിങ്ങക്ക് അപ്പൊ എത്ര പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടോ
ആ രണ്ട് പെൺകുട്ടികളും ഒരു ഒരു മോനും ആഹ് മോന് രണ്ടാം ക്ലാസ്സിലൂം മൂത്തത് അഞ്ചാം ക്ലാസ്സിലെ മോള് ആഹ് മോന് നടൂല പിന്നെ ചെറുത് ന അഞ്ച് മാസം
മാഷാ അള്ളാ എനിക്ക്താ എനിക്ക് നാല് മക്കളാണ് അത് മൂത്തത് മൂന്നും പെൺകുട്ടികളാണ് ലാസ്റ്റ് അൽഹംദുലില്ലാഹ് പടച്ചവൻ ഒരു മോനെ തന്നിട്ടുണ്ട് അതിന് പത്ത് മാസം ആയിട്ടേ ഒള്ളൂ
ആഹ് ആഹ്
മൂത്ത മോക്ക് എട്ട് വയസ്സായിട്ടേ ഉള്ളൂ അത് മൂന്നാം ക്ലാസ്സിലാണ് രണ്ടാമത്തെ ആക്ക് ആറ് വയസ്സാണ് ഒന്നാം ക്ലാസ്സിലാണ് മൂന്നാമ ത്തെ മോക്ക് മൂന്ന് വയസ്സായിട്ടുള്ളൂ ചേർത്തിട്ടില്ല
ആഹ് അംഗനവാടീ പോയി തൊടങ്ങാനായല്ലോ അല്ലേ
അംഗനവാടിയിലും പറഞ്ഞയച്ചിട്ടൊന്നുമില്ല
ആഹ് ആഹ് ചെറിയ കുട്ട്യൾ ഉണ്ടാവുമ്പോ നമുക്ക് ഭയങ്കര ഇതല്ലേ പറഞ്ഞേക്കാനും കൊണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാവൊല്ലേ ഇനി
ആഹ് പിന്നെ അമ്മള് കങ്ങുംപാര ആയതു കൊണ്ട് അങ്ങനെ പറഞ്ഞയക്കെല്ല
ഇല്ലല്ലേ ആഹ് ആഹ് ആഹ് ഇനി ഇങ്ങനെ ഈ ഈ ഇസ്ലാമിക് പരായിട്ടുള്ള നേഴ്സറീല് അങ്ങനെ ചേർത്തലാണോ
ഞാൻ ആ സ്കൂളി തന്നെ ചേർത്തല് പക്ഷെ ഇങ്ങനെ സ് ചെറുപ്പത്തിലേ പോയിട്ട് ആഹ് ചെറുപ്പത്തിലേ പോയിട്ട് ഇങ്ങന ഇതാക്കണ്ട വിചാരിച്ചിട്ട് അങ്ങന സമയാവു
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ
അതുവരെ നമ്മളെ കൂടെ തന്നെ ഇങ്ങനെ നിർത്തിയിട്ട് ഞമ്മള സ്വഭാവം തന്നെ ഓലും പഠിക്കണ്ട് ഇഷ് ടം പോലെ ഇനീപ്പോ പൊറത്ത് പോയിട്ട് പഠിക്കന്ന ചെറിയ മനസ്സില് വേ ഗം പലതും പ പതിയൊല്ലോ
ഏഹ് വല്യ അതന്നെ വലിയ വലിയ ചിന്തകളാണ് ഉം എല്ലല്ല ഏഹ് നം നമ്മളൊന്നും ചിന്തിച്ച് പോന്ന പോലൊന്നും അല്ല എത്രയോ മാറ്റാണ് ഞങ്ങള് എപ്പഴും പറയും
അഹ് മോള് കെടന്ന് വല്യ മോള് കെടന്ന് മോന് ഇവിടെ ഇതാ ഓല് കളി കാണണ് ണ്ട് പന്ത് കളീന്റെ ടൈം അല്ലേ അപ്പൊ അവിടെ ഓലെക്കെ കളി കാണണ് ണ്ടാ അപ്പൊ ആഹ് ഓണ്ട് ഹാ
ന് നിങ്ങളെ സ്വന്തം വീടാ
ആഹ് സ്വന്തം വീടാണ്
ഏഹ് ചോറൊക്കെ തിന്നോ ആഹ് ചോറൊക്കെ തിന്ന് കെടന്ന കെടക്കാള്ള പരി
കെടന്നോ ആഹ് ആഹ് ആഹ് ആഹ്
ഉം ഞാന് കെ ഒറങ്ങീട്ടില്ല സ്പെഷ്യല് പ്രത്യേകിച്ച് ഒന്നുല്ല എന്നുള്ള പോലെ ബീഫ്ണ്ട് പിന്നെ മത്തൻ ഇണ്ടാക്കീട്ട്ണ്ട് കുമ്പളങ്ങ കറീണ്ട് പപ്പടം പൊരിച്ചത് അങ്ങനെയൊക്കെ ആയിട്ടുള്ളെന്നെ
ഹാ ആഹ് ഇങ്ങള സ്വന്തം വീടാണോ?
അല്ല താറവാട് വീടാണ് ഇവ്ടെ വാപ്പ ഉമ്മ ഏഴ് എല്ല ഒരേ ഒരു മോനാ
ഒരേ ഒര് മോനാ ആഹ്
ആഹ് വാപ്പ ഇമ്മ ഏഴ് പെങ്ങമാര് ഒരു മോന് ഇല്ലല്ല മൂത്തെച്ചിയളും എളെച്ചിയളൊന്നുല്ല ഏഴ് നാത്തൂമാര്ണ്ട്
ആഹ് ആഹ് നല്ല രസെക്കാരെല്ലാരു കൂടി കൂടുമ്പല്ലേ
ആഹ് എല്ലാരും ഉണ്ടെങ്കി നല്ല രസ്സാണ് പിന്നെ ഓലൊക്ക പോയി കഴിഞ്ഞാ ആകെ എന്തോ പോലേണ്
ആരുണ്ടാവുല്ല വീട്ഷ്
ആരുണ്ടാവുല ഇവ്ടെ വല്യ വീടാ വല് ല്യ വീടാണ് ഒമ്പത് റൂമുണ്ട്. മേലെ അഞ്ച് റൂമും താഴെ നാല് റൂമും അതൊക്കെ ആകെ കാലിയായിട്ട് മേലെ പ്പൊ ഞാ മാത്രേള്ളൂ താഴത്ത് വാപ്പിമ്മീം.
ആഹ് ആഹ് അപ്പൊ കാലിയാ പോവലാരും കൂടി കൂട്ടുബോ നല്ല ഭംഗിയാണല്ലേ?
ആഹ്.
ഉം. ഉം
പിന്നെ ആരുല്ലെങ്കി ഒരു പേടിയൊകെ തോന്നു പിന്നെ വാ
ആഹ് അത് ശെരിയാ അമ്മക്ക് ചെറിയ വീടായാ തന്നെ അമ്മക്ക് പേടിയാ. ആരുല്ലഞത് ല് അകത്ത്ക്ക. ന്റെ മക്കളോട് ഒരു റൂമ്ന്ന്ഒര് റൂമ്ക്ക്കൊവൻ ന്റെ മക്കക്ക് പേടയാ.
ഞാന ആദ്യം അങ്ങനെനു കല്യാണ തിന് മുന്നേ ഒരു റൂമ് ക്ക് പോകണ ന്ന്ണ്ടെങ്കി അവ്ട ആരെ ക്കി ലിറ്റിട്ടരണ്ടിയെരു. അങ്ങനെര്ന്ന് ഞാന് ആ പേടിയഇൻക്ക് ഇപ്പൊ പിന്നെ ഏത്. റ്റതു പോവു ഞാമ്മക്.
ആഹ് ആഹ് ഇപ്പൊ പിന്നെ ചീ പോവ്ന്നെ അല്ലാതെ അമ്മ ക്ക് വയിവേറെതില്ലല്ലോ.
കല്യാണം കഴിഞ്ഞഞ് ആറും ഗൾഫ് പോയി ഇക്കെ ഗൾഫ് പോയപ്പോ ഇൻക്കാകെ പേടിയാവ അങ്ങനെയഒരി ക്യയങ്ങന ഇൻക്കൊർങ്ങുമ്പൊള് നമ്മള ഈ. വാതിന്റെ അരുല് എന്തോ ഒരു സാധനം വെള്ള സാനം ഇങ്ങന തൂങ്ങി കടക്കട്ടോ. അപ്പെന്താപ്പത് ന്നച്ച് ൻക്ക് പേടിയായിട്ട്. റമ്പേ ഇങ്ട്ട് ഞാന് ഫോണിലിങ്ങനെ ഫോണില് ആ ഫോണില്. ടോർച്ച അടിച്ച് നോക്കിയപ്പോ അതിന്റെ നിസ്കാരക്കുപ്പായി തൂക്കിയിട്ടതാനാന്നെയ്.
ഏഹ് ഔ ഓർമ്മണ്ടല അപ്പേടി
ആഹ് അപ്പൊ പേടി വര്ണ ടൈമില് ഞാനെന്നെ ചെയ്തു വെച്ച താണ് ആവശ്യല്ലാത്ത ഒരരോരോ പണിക്ക്ക്കും ന്ന്ട് മനുഷ്യനന്നെ. പ്പണെന്താച്ചാല് പ്പൊ ഉണങ്ങാഞ്ഞിട്ടൊക്കെയ് റൂമില് ഫുള്ള് അയല് കെ ട്ടിക്ക്ണ് അപ്പൊ കുട്ടിയളെ ഡ്രസ്സൊക്കെ തോര്ട്ട്ട്ട് പ്പ ശീലായി.
ആഹ് ആഹ്.
ഉം ആദ്യന്തെങ്കിലൊക്കെ ങ്ങ തൂങ്ങിക്കട്ക്കുമ്പോ കവർ. വ്യത്യാസൊക്കെ തോന്നുബോ റമ്പേ എന്താപ്പത് ഇനിപ്പെ ഏതേലു ചെങ്ങായിമാരാണെന്നൊക്കെ പേട്ച്ച്ട്ട്.
മ്മക്ക് പേടിയേണ് നമ്മക്ക് പേടിയാണ് നമ്മള് വെ റു അട്. ച്ച്ന്റെറൂമിലൊക്കെ പെട്ടെന്നണ്ട് തൊർന്ന് കയറുബൊക്കെ അവിടെ ആരെണ്ടോ കട്ടിന്റെ അടില്ണ്ടോ അങ്ങനെക്കെ തോന്നെ. ഇക്കു ഉണ്ടവണ്ടത്.
ഇന്ക്ക് പിന്നെ ഈ കട്ടിന്റെടിലാരും പോയി ഒള്ച്ചിക്കൂല കാണ ക ട്ടിൽന്റെ അടില്ലാത്തൊണ്ട് ആഹ് ആഹ് അതോണ്ട് അ അതോണ്ടാരു ഒളിച്ചിക്കൂല.
ആഹ് ഞങ്ങള് ടെലു ഒളിച്ചിക്കനുകയൂല. ന്താലുൻക്ക് പേടിയ അങ്ങട്ടൊക്കെ ഇത് ച്ന്ത്ച്ച് പോവ അവ്ട്ണ്ടോ ആ സൈഡ്ണ്ടോ ഈ സൈഡ്ണ്ടോന്നൊക്കെ.
ആഹ് വടെ വാപ്പിമ്മിയും ഉംറക്കോയ ടൈമിലൊക്കെ ൻക്ക് പേടിയേനു പകലാണെങ്കിലും ഔ ത്തു എന്തേലുംശബ്ദം കേൾക്കുമ്പളക്കെ ഉള്ളിലൊരുകാളല് വെരേ
ഉം അങ്ങനല്ല അപ്പൊആരുല്ലേനീകൂടെ നിക്കാന് ആരുല്ലെയ്നോ?
ഇല്ലേയ് ഞാൻഒറ്റക്കൊള്ളൊയിന്ന് ഹസ്ബന്റുംഇല്ലെയിരുന്നു എന്തോഒരുധൈര്യംഇങ്ങട്തരും പഠിച്ചോന് ഹസ്ബന്റുംഇല്ലെയേരുന്ന്ടുത്ത് എന്തോധൈര്യംപട്ച്ചൊനോട്തന്നു അപ്പന്നറെ
ആഹ് ആഹ് ആഹ
അങ്ങനെയഇവിടെപണ്ട്കള്ളം കേറിയവീടാണ് ഇത്പണ്ട് ഒരിക്കെകള്ളം കെറിയപെരേണ് പണ്ടെയ്ഇവിടെ
അള്ളാ ഇങ്ങള്പറയല്ലി ഇൻക്ക്‌ പേടിയാവ്ണ്ട്കേട്ടിട്ട്
അല്ലെയ് ഇവിടെ അമ്മളഅമ്മോന് അമ്മോന് മേര് ച്ചിട്ടേയ് അമ്മോന് മരിച്ച അതും പകലാണ് പകല് ഉച്ചക്ക് അമ്മോന് മരിച്ച് റ്റ് അമ്മോന്റെ എന്താണ് ഏഴ്നെതി ഇവ്ട്ന്ന് എല്ലാരും പോയ ടൈമില് ഇവിടെ കള്ളൻ കേറി ഇങ്ങട്ട് വീട്ട്ത്താളപോലെ സിറ്റൊട്ടില് എന്താണ് പത്രം വായിച്ചിര്ന്ന് അപ്പോ ആൾക്കാര് വിചാരിച്ച് വീ റ്റ്ലുള്ള ആരോ ആണ്ന്ന് വിചാ മൈന്റാക്കീലാ ആഹ് അങ്ങനെ ഓല്ഓൽക്കാവശ്യള്ള സാനൊക്കെടുത്തിട്ട് വാപ്പാന്റെ മ്മാന്റെ അൽമാറഫുള് കുത്തിത്തുതൊറന്ന് ഇവട്ത്തെ മക്കളെ പണ്ട ക്കെട്ത്ത് ഇന്റെ കെട്ടിയോന്ക്ക്‌ ഗൾഫ് പോവാൻള്ള പൈസ രണ്ട്ലക്ഷ ക്ഷരൂപവരെട്ത്തിട്ട് നാൽപ്പത്തിരണ്ട് പവന്ടുത്തിട്ട് മുങ്ങി
ഇന്റെറബേ അറിണാരോ അല്ലെനോലേ
അറിയ്ണ ആൾക്കാര് ആവാനാ സാധ്യത കാണംന്താച്ചാല് ഞമ്മള വീടിൻ്റെ ആവശ്യല്ലാതെ ഒന്നുല്ല്യാതെ ഡ്രസ്സ്മാത്രള്ള അൽമാറന്നും തൊറന്ന്ട്ടില്ല്യ
ഇല്ല്യലേ?
അപ്പൊ എല്ലാ അറിയണ ആഹ് അപ്പൊ എല്ലാ അറിണ ആൾക്കാരെന്നാ ഞമ്മളെ മനസ്സിലേതായാലും ഏതായാലും ഒരു കാലത്തും ഗൊണം പുട്ച്ചുലാ ഇപ്പൊരു പത്ത് ഇപ്പൊ ഏഹ് ഏഹ്. ഇതുവരെ കിട്ടിട്ടില്ല. ആളെ ഏഹെ അയാളായിറ്റ് പോയി ഏതയാലും പ കംപ്ലൈന്റ്ക്കെ ചെയ്ത് പേരേല് പോലീസ് വന്ന് അന്വേഷണം നടത്തി ഓരോര്ത്തരിം ഫുള്ള് ചെക്കപ്പ് ചെക്ക്യ്കാല അന്ന്ന്റെ രണ്ട്നാത്തുമാര് ഇവിടെ കാര്യം തീർ ട്ടീക്ക്‌ണ്ടായികാല ന്റെ കല്യാൻത്തിനക്കെ മുന്നെണെ അപ്പോ അവരൊക്കെ അവരോടൊക്കെ ചോയി വച്ചാല് ഇങ്ങക്ക് അവിഹത ബന്ധം ഉണ്ടാന്നൊക്കെ ചോയിച്ചുന്നാലെ കാണാം അങ്ങനൊക്കെ വരാലോ
ഏഹ് ആഹ് അതന്നെ
ആഹ് പലേകോൽത്തിലും ഇങ്ങട്ട് പിന്നെ വാപ്പാ ഇവിടത്തെ വാപ്പാനെ ചോദ്യം ചെയ്യ്‌ വല്ലത്തൊരുക്കാഹ് എന്തായാലും പഠച്ചൊന്റ കോടതീ പോയികഴിഞ്ഞ അറിയാലനമുക്ക്
പഠ്ച്ച് മരിച്ച് പോണം ഏന്നുള്ളൊരു ചിന്ത ഇല്ലല്ലോ യേഹ് പട്ച്ചോൻക്കാ
അങ്ങനെയൊക്കെ ഇപ്പ ഇപ്പളും ഒരു അലമാറവിടെണ്ട് അന്ന് കള്ളൻ കുത്തി തോറന്ന അൽമാറ
ഏഹെ കുത്തിതൊറ്ന്നാണ്ടൊക്കെ എടുത്തെ?
ആഹ് കുത്തിയൊ വാതില് ഫ്രണ്ട്ത്തെ വാതിലൊക്കെ പോൾച്ചിട്ട ഏടുത്ത്ക്ക്ണ്
തന്നെ നല്ല അപ്പ കണ്ടുമൻസിലാക്കിവെച്ചി ഏതൊക്കെയെള്ള ന്നൊക്കെനോക്കിയച്ച് വന്നതാവലൊലേ?
ഏതയലും മാപ്പാന്റിം ഉമ്മാന്റ റൂമക്കെ വല്ലാ
അല്ല ആരെയൊന്നും കാട്ടാഞ്ഞത് നന്നായല്ലേ?
ആഹ് പ്പൊവ്ടെ ആരു
അയ്നെ ആരുല്ലേയ്നിലോവ്ടെ ആഹ് ആരു
പിന്നെ പിന്നെ എന്താ വെച്ചൽ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന ടൈ മ് ആണ് അല്ല പക്ഷെ നാട്ട ടൈമിൽ സ്കൂളിട്ട്‌വരാത്ത നന്നായി അല്ലെങ്കിൽ ഓരേ എന്തേലും കാട്ടൂലിരുന്നപ്പം പെങ്കുട്ടികളല്ലെ
ആഹ് അത്‌ തന്നെ
ആഹ് പണ്ട് അവിടെ എന്റെ ഇമ്മന്റ നാട്ടില് ആഹ് എന്റെ അമ്മ ഇനാള് പറഞ്ഞേക്ക ഉമാന്റെ നാട്ടില് പുത്തൂര് അങ്ങനെ ഒരു കള്ളൻ കടന്നിട്ട് അവര് പെണ്ണ് മാത്രേ ഉള്ളൂ അതില് ഭർത്താവ് ഗൾഫിലിരുന്നാലും ഓളെ പീഡിപ്പിച്ച്ച് കാണ് പോയാല ചെങ്ങായി
പടച്ചോനെ
മേ അള്ളാഹു കാക്കട്ടെ മേ പേടി ആവുന്നു അല്ല ഒന്നും കിട്ടിയില്ലെങ്കി അതിനെ ഇപ്പ ആഹ് ഒന്നും കിട്ടിയിലേക്ക് പീഡിപ്പിച്ചേല് ചെയ്യണി അത് എന്തൊരു കഷ്ടം
ആഹ അതല്ലെ എന്താപ്പ കള്ളമാരോക്കെ റിച്ച് ആയിണ്
ആഹ് പയ പോലെ ഒന്നും കിട്ടീല്ലേ ഇവിടത്തെ വാപ്പ പറഞ്ഞേക്ക പണ്ട് പണ്ട് കള്ളൻ കേയറിട്ട് കള്ളനിക്ക് പിന്നെ കേറി കള്ളനിക്ക് പിന്നെ പേരേന്ന് പുറത്തടക ഇറങ്ങാൻ പറ്റും പറ്റിതായിട്ട് കള്ളൻ അവിടെ ത്തന്നെ കിടന്നുറങ്ങിയാല
പടച്ചോനേ
ആഹ് ഇങ്ങട്ട് ഇങ്ങോട്ട് പേരക്കാര് വന്നപ്പോ ഉണ്ടായാലും ഒരു കളൻ ഡൈനി ഹാളിലിൽ ഇങ്ങനെ കെടന്ന് ഉറങ്ങണ് അപ്പൊ ഒന് ഓൻ വി വിളിച്ച്വ വിളിച്ചെണുത്തി പോലീസുകാരെ വിളിച്ച ഓന് വിവരം പറഞ്ഞാലേ ഞാൻ കക്കാൻ കേയറിയാണ് പക്ഷെ ഇറങ്ങീച്ച പിന്നെ ഇന്ക് കേറാൻ വജ്ജാതായി ഈ കാലിന്റെ മുട്ട് കൊളത്തിട്ട് വേദനായി അപ്പൊ ഇന്ക്ക് പിന്നെ പോവാൻ വെച്ചാത്തായപ്പോ ഞാൻ ഇവിടെ ത്തന്നെ കിടന്നതാ
ഏഹ് അങ്ങനെല്ലയേ ഇവിടെ ഒരു സംഭവം ഉണ്ടായിനി ഇങ്ങനെ നിങ്ങടു ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്ന കേട്ടോ അല്ലേ എന്നാ ശരിട്ടോ
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ ശരി